ഹലോ ഹായ് സുഖം ആണോ?
സുഖം ആണോ എന്തുണ്ട് വിശേഷൊക്കെ?
മുണ്ടാക്കുന്നു.
പായസം ഏതാ പായസേതാ?
എൻ്റെ അപ്പൂപ്പന്റെ ബർത്ത്ഡേക്ക് ഹ ഹ.
എന്തോ?
അപ്പൂപ്പന്റെ ബർത്ത്ഡേയാ പായസം വെക്കുന്നു.
ആണോ ആ പായസം മാത്രേ ഉള്ളായിരുന്നോ?
പായസല്ല കേക്ക് മുറിച്ച് രാവിലെ മുറിച്ച്. ഇനി ഇനി വൈകിട്ട് പായസം കൂടെ വെക്കാന്ന് വിചാരി ച്ചെ ആരെയും വിളിച്ചില്ല ഞാനും ഞങ്ങളുടെ അമ്മയും അച്ഛനും ചേട്ടനും അപ്പൂപ്പനും അപ്പറത്തെ രണ്ട മൂന്നാൾക്കാരള്ളൂ വേറെ ആരും ഇല്ല.
ആണോ നന്നായിട്ട് ആഘോഷിക്കയാണോ?
ആ പിന്നെ എല്ലാ വർഷവും ഇനി ഇങ്ങനെ ഇരിക്കണന്നില്ലല്ലോ.
അത് ശരിയാ.
അതുകൊണ്ട് ഉള്ളപ്പ അങ്ങ് ആഘോഷിക്കാന്ന് വിചാരിച്ചു.
എന്ത് പയസ വെച്ചേ ബ്രഹ്മസലിയാ?
സേമിയാ ആ സൈമല്ലേ രണ്ടും സെമല്ലേ?
എന്ത് മിക്സഡ ആന്നോ അതോ എല്ലാ സെപ്പറേറ്റ് സാധനം മേടിച്ചോ?
മറ്റേ സെപ്പറേറ്റ് വാങ്ങിക്കത്തില്ല മറ്റേ ഇങ്ങനെ നീളത്തിലില്ലേ
ആ ആ ആ അത് മുറിച്ചിട്ടില്ലയോ ആ എങ്ങനെുണ്ട് നല്ലായിരുന്നു അല്ല ഏ?
അതിങ്ങനെ ഇത്ത് ഓരോന്ന ഓരോ നിങ്ങനെ തിന്നൂല്ലേ നിക്ക്ഷ്ടവാ.
ആണോ ആരാ വെച്ചതരാ?
ഞാൻ
ആ എല്ലാരും എന്താ അഭിപ്രായം പറഞ്ഞ്?
കൊള്ളാന്ന് പറഞ്ഞു കൊഴപ്പില്ലാ അം എല്ലാർക്കും ഇഷ്ടപ്പെട്ടു.
ആണാ അപ്പൊ ഇന്ന് എന്തൊക്കെയായിരുന്നു സദ്യക്ക് എന്തൊക്കെയായിരുന്നു?
സദ്യക്ക് പ്രത്യേകിച്ച ഒന്നുംല്ല അവിയല് മോര് സാമ്പാർ പുളിശ്ശേരി തോരൻ അത്രൊക്കെയള്ള പിന്നെ ചി ക്കകറി
ചിക്കനൊക്കെ അപ്പപ്പന് കൂട്ടാൻ പറ്റുവോ?
അപ്പൂപ്പൻ കൂട്ടിയില്ലെങ്കില് ഞങ്ങൾ കൂട്ടുവല്ലോ
ആഹ ആണോ?
പിന്നെ എന്തോ എടുക്കന്ന്?
ഞാന് ഇവിടെ വഴിയെ നടന്നു പോന്ന്.
ആഹ് കഴിച്ചോ?
എന്തോ
കഴിച്ചോ?
കഴിച്ചില്ല വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം.
ഓ ബസ്സിലാണോ?
ബസ്സിലല്ല റോഡേ നടന്നു പോവാ.
ആണോ ബസ്സ് ഇല്ലേ.
ബസ്സ് ഉണ്ട് ബസ്സ് ഇറങ്ങി വീട്ടിലോട്ട് പോണങ്കി കൊറച്ചധികം നടക്കണം. അങ്ങനെ നടന്ന ഇന്ന് പോവാ.
ആഹാ.
മ്
പിന്നെ.
എന്തോ.
പിന്നെ.
ഓ വേറെന്തുണ്ട് വിശേഷൊക്കെ.
വേറൊന്നും ഇല്ല സുഖം. പിന്നെ എന്താ? ഞങ്ങളടെ മാമന്റെ മോനൊക്കെ ഗൾഫിൽ പോന്ന്.
ആഹ്.
അന്നേരം നാളെ ചെലപ്പോ അങ്ങോട്ട് ഞങ്ങൾ പോവും. വെള്ളിയാഴ്ചയാ പോവുന്നെ.
വെള്ളിയാഴ്ചയോ?
ആ അപ്പൊ നാളെ ചിലപ്പോ അങ്ങോട്ട് പോകും. മ്മ് തൃശ്ശൂരാ വീട്. ഹലോ. ഹലോ. ഹലോ കേക്കുന്നില്ലല്ലോ.
ഹലോ.
ആഹ് കേക്കുന്നില്ലായിര്ന്ന്.
ഹലോ.
ആ ഹലോ കേക്കുന്നില്ലായിര്ന്ന്.
ആഹ് എന്തോ അറിയത്തില്ല എന്താന്ന്. മ് സൗണ്ട് കുറഞ്ഞു പോയതായിരിക്കും അതുകൊണ്ടായിരിക്കും.
ആ പെട്ടെന്ന് സ്പീക്കർ വീഴുന്നോട്ട് ഭയങ്കര സൗണ്ട് കേട്ട്.
ആണോ.
അതെ.
അതെയോ എന്തൊക്കെയാ മാമന് കൊടുത്തു വിടുന്നേ.
അമ്മയാണെങ്കി ഇവിടെ ഉണക്കമാങ്ങയില്ലേ. ഉണക്ക മാങ്ങ അച്ചാർ ഇടുന്ന്. പിന്നെ വേറെ എന്തൊക്കെയോ ചി സ അങ്ങനെ എന്താണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അല്ല ഒന്നും കൊടുക്കുന്നില്ല.
അതെയോ മീനച്ചാറോക്കെ ഇട്ട് കൊടുക്കാഞ്ഞെന്താ നല്ല. ഇല്ല ഇല്ലായിരുന്നോ.
മീനച്ചാറല്ലേ പക്ഷെ അമ്മ അതൊന്നും പറഞ്ഞില്ല. ഉണക്ക മാങ്ങ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അച്ചാർ. ഇട്ട്.
ആണോ മീനച്ചാറൊക്കെ നല്ലതായിരുന്നു. കുറച്ചു നാൾ ഇരിക്കയും ചെയ്യും.
ആ ശരിയാ. എന്താ ഗൾഫിലല്ല സോറി എന്താ പോളണ്ടിലാ അവര് പോകുന്നേ.
ആണോ.
ആ ഗൾഫിലല്ല.
ആ അല്ല പൊറത്തെ ഫുഡ് ആഹാരങ്ങൾ. ല്ല്യോ അത് ചിലപ്പോ നീ സ്ഥലം വിട്ട് പോയി കഴിക്കല്ലേ ചിലപ്പോ അത് ശരീരത്ത് പിടിക്കണന്നൊന്നുല്ല്യ അപ്പൊ പിന്നെ. വീട്ടിന്ന് പോകുമ്പോ എന്തെങ്കിലുക്കെ ഉണ്ടാക്ക്യോണ്ട് പോയി കഴിഞ്ഞാൽ. അതെന്തെങ്കിലും തൊട്ട് കൂട്ടാല്ലോ.
ആ അത് ശരിയാ.
അങ്ങനെങ്കിലും എടുക്കായിരുന്നു.
ആ അമ്മ എടുത്തൊന്നു പറയണം ന്ന എന്കി.
അതാ അതിനിനി കയറി മേടിക്കാനൊക്കെ പോവണ്ടേ..
അത് കൊഴപ്പോല്ല്യാ. അയിന് സമയമുണ്ട് വെള്ളിയാഴ്ച പോകുന്നത് ഞങ്ങള് ചെലപ്പോ നാളെ അങ്ങോട്ട് പോവുന്നേള്ളു അല്ലെങ്കി ഇനി സമയണ്ടല്ലോ. ചൊവ്വ ബുധൻ വ്യാഴം വരെ സമയണ്ട് മൂന്നു ദിവസത്തെ സമയണ്ട്.
അച്ചാറിടാൻ അറിയാമോ എങ്ങനെയാന്ന്.
എനിക്കറിയത്തില്ല.
അറിയത്തില്ലയോ അത് സിമ്പിൾ അത് എളുപ്പവാ അച്ചാർ ഇടാനായിട്ട്.
എങ്ങനാ
ചെറു നുറുക്കി നുറുക്കി അരിഞ്ഞിട്ടെ ചെറുതായിട്ട് നുറുക്കി നുറുക്കി അരിയാ അരിഞ്ഞിട്ട് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഉപ്പും മുളകൊക്കിയിട്ട് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് അതൊന്ന് തോർത്താനായിട്ട് വയ്ക്ക വെള്ളമെല്ലാം ഒന്ന് പോയി തോർത്താനായിട്ട് വെച്ചതിന് ശേഷം. കൊറച്ച് ഇഞ്ചിയും എന്താ വെളുത്തുള്ളിയും കുരുമുളകും. മഞ്ഞപ്പൊടിയും കുരുമുളക് ഇഞ്ചിയും കുരുമുളകും നന്നായിട്ടൊന്ന് അടിക്കണം കെട്ടോ എന്ന നല്ല വൃത്തിക്ക് അരച്ചിട്ട് തേക്കണം എന്നിട്ട് കുരുമുളകും മഞ്ഞപൊ പൊടിയും ആ എന്നിട്ട് പിന്നെ
കുരുമുളക് വേണോ.
ന്തോ ആ കുരുമുളക് വേണം കൊ ആ കൊറച്ച് കുരുമുളക് ഇടും വറക്കുംല്ലേ വറക്കാൻ വേണ്ടിട്ടുള്ളേ. പിന്നെ കൊറച്ച് മുളക് ടിയും കുറച്ച് കായവും കുറച്ച് ജീ ഏ ഉലുവയുംകൂടി ഇട്ട് നല്ല വൃത്തിക്ക് നല്ല തുപോലെ അങ്ങ് പെരട്ടി വെക്കണം. പെരട്ടി വെച്ച് കഴിഞ്ഞിട്ട് നല്ല വൃത്തിക്കന്ന് കുറേ ഒരു മണിക്കൂറോളം ഒരു മണിക്കൂറോളം നല്ല വൃത്തിക്കത് പേരെണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് കൊറച്ച് വെളുത്തുള്ളി കൊറച്ച് വെളുത്തുള്ളിയും ആ എന്നിട്ട് ആ മൂപ്പിക്കൻ വേണ്ടിട്ട് കൊറച്ച് വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഇതു ണ്ടല്ലോ കാന്താരി മുളക് കാന്താരിമുളക് അച്ചാറിന് നല്ലതാണ് കാന്താരിമുളകവും കൂടെ ചൂട്ണ്ണ കസ പേ നല്ല വൃത്തിക്ക് ഒരുമാതിരി കരിഞ്ഞ് വരുന്ന കണക്ക് മൂപ്പിക്കണം മൂപ്പിച്ചിട് അതില്ലോട്ട് കൊറച്ച് മുളകുപൊടിയും കൊറച്ചു മല്ലിപൊടിയും ഏ കൊറച്ച് കു ഉലുവപ്പൊടിയും പിന്നെ എന്നിട്ട് കൊറച്ച് മസാല ചെറിയ രീതിക്ക് തുള്ളി മസാല. മീൻ മസാല കിട്ടും ചെറിയ മസാലയും പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളവും എല്ലാം കൂടി ഇട്ട് നല്ല വൃത്തിക്ക് മൂപ്പിച്ചിട്ട് ആഹ ഈ എന്തുവാ ഈ വറുത്ത വെച്ചക്കുന്ന മീനുണ്ടല്ലോ ഈ മീന് അതിനകത്ത് ഇട്ടിട്ട് തട്ടണം തട്ടിയിട്ട് കൊറച്ച് കൊറച്ച് കറിവേപ്പിലേയും കൂടെ ഒക്കെ ഇടണം കേ ട്ടോ കറിവേപ്പിലേകൂടെക്കിട്ട് വറത്തിട്ട് അത് കൊറച്ച് വെന്ത് വരാറാകുമ്പഴ്ത്തേക്കിനും കൊറച്ച് വിനാഗിരി ഒണ്ടല്ലോ വിനാഗിരി അതിന്റെ മൂ ഫുള്ള് കെടന്ന് നല്ല വൃത്തിക്ക് ഒഴിക്കണം അത് നല്ല വൃത്തിക്കൊന്ന് തെളയ്ക്കണം കൊർച്ച് പുളി കിട്ടാനും വേണ്ടി. കൊറച്ച് നല്ലതുപോലെ ഒഴിക്കണം അധികൊഴി ക്കണം കേട്ടോ ഈ വിനാഗിരി പുളിക്ക് പകരം വേണ്ടിട്ടാ നമ്മളി വടക്കൻപുളിക്കെടത്തില്ലയോ? അതിന് പകരാ വിനാഗിരി ഒഴിക്കുന്നത് അല്ലോ ഒഴിച്ചു കഴിഞ്ഞിട്ട് എന്തോ? പുളി ഇടത്തില്ലടാ ഈ വടക്കംമ്പുളി വടക്കംബുളി ഇട്ടാലല്ലേ പുളി കിട്ടത്തൊള്ളൂ മീന്. അതിന് പകരാ നമ്മളീ വിനാഗിരി ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിക്കുമ്പഴത്തേക്കിനും നല്ല പുളിയാവും മീനിന്.
ഓഹോ.
അങ്ങനെ പുളിച്ച് വന്ന് കൊറച്ച് നേരം നല്ല വൃ ത്തിക്കൊന്ന് തണുക്കാൻ വെച്ചിട്ട് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പം. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടതൊന്ന് എടുത്ത് കഴിക്കണം നല്ല ടേസ്റ്റാത്. അത് പാക്ക് ചെയ്യുന്നത് കൊറച്ച് നല്ലവൃത്തിക്ക് തണുത്തിട്ട് അത് പാക്ക് ചെയ്താ മതി. ട്ടോ ഉം. കൊറച്ച് കായൊക്കെ വേടിച്ച് വറക്കാഞ്ഞെന്താ.
ആ അമ്മ അറിഞ്ഞ്.
പച്ചക്കായക്കെ പച്ചക്കാ വേടിച്ച് വറത്താ മതിയാരുന്നു.
ആ അമ്മ അറിഞ്ഞുവടെ വീടിന്റെ അടുത്ത് ഇച്ചിരങ്ങ് ദൂര പോന്നടുത്ത് ഒരു സ്ഥലൊണ്ടവിടാണെങ്കി. ഇതുപോലെ ചിപ്സ് നൂറ് രൂപക്ക് ഒത്തിരി കിട്ടും ആ നൽ സാധനം ഒത്തിരി കിട്ടും അമ്മറഞ്ഞ് അത് വാങ്ങിക്കാം. അതൊരു മൂന്നാലെണ്ണം വാങ്ങിച്ച് അതൂടെ കൊടുത്തു വിടാന്ന്.
ആന്നോ?
ക്കുമ്പ മറ്റേ ഈ ഇതിനാത്തൊരു ഒരു വര വീഴുലേ കറുത്ത വര.
ആ ആ ഇല്ല അത് പരുവത്തിന് പരുവത്തിന് മൂപ്പിച്ചെടു. ത്താ മതി തീ ചെറുതായിട്ടിട്ടിട്ടേ നമ്മള് ഒണ്ടാക്കുമ്പ തീ ചെറുതായി. ട്ടിട്ടിട്ട് എന്നാ തീ ഒട്ടുല്ലാതേം ഇരിക്കരുത് തീ ചെറിയ രീതിക്കിട്ടിട്ട് നല്ല വൃത്തിക്ക് എണ്ണ നല്ല ല്ലോലേ തെളച്ചിട്ടിതിനകത്തോട്ട് പെറക്കിയിടണം അപ്പം നല്ല വൃത്തി നല്ല സോഫ്റ്റായിട്ട് നല്ലെ. നല്ല ഒരു കടും. പുട കടുപുട ചവിക്കുന്ന സൗണ്ടൊക്കെ കിട്ടുന്ന രീതിക്ക് ആ. അതേപോലെ നല്ലതുപോലെ കിട്ടും നല്ല മഞ്ഞ കളറില്. ഈ വ കറത്ത വരയൊന്നും വീഴരത്
ഉം അപ്പം ഏ ഞാൻ വിയാരിച്ച്
ആ
ട്ടിലൊണ്ടാക്കുവാണെങ്കി അങ്ങനെ എടക്കിങ്ങനൊരു കറപ്പ്‌ വരും.
ആ
അ മെറ്റേതാമ്പ കടെന്ന് വാങ്ങിക്കണ നല്ല ഫ്രഷ് നല്ല മഞ്ഞ കളറല്ലേ?
ആ ആ ആ അത് ശരിയാ.
അതാവമ്പ ഇച്ചിരൂടെ കാണാനും നല്ലതാ.
ആ അതല്ലടാ വീട്ടിലൊണ്ടാക്കുവാണെങ്കി അത് നല്ലതും വീട്ടിലൊണ്ടാ ക്കും സാനോം കൂട കടെന്ന് വേടിക്കുന്നെല്ല കടയിലൊക്കെ വേടിക്കുന്ന എണ്ണ. എത്ര ദിവസം ഉപയോഗിക്കുന്നതാ.
അത് ശരിയാ പക്ഷെ എന്നാലും കടെലിതിനാ ടേസ്റ്റ്.
ആ ആണ് കടെലേ ടേസ്റ്റാ. അതിന് അതിനവരെന്തെങ്കിലും ടേസ്റ്റ് കൂടാനും വേണ്ടിട്ട് എന്തെങ്കിലൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കും.
ആ അതെ അതെന്തേലും ചെയ്യുന്നുണ്ടാ
ആ എന്തോ?
അങ്ങനെ എന്തേലും ചെയ്യുന്നുണ്ടായിരിക്കും.
ആ, അങ്ങനെ. വേറെന്തോ ഉണ്ടാക്കി കൊടുക്കുന്നെ, മാങ്ങ അച്ചാർ എങ്ങനെ ഇട്ടത് അമ്മ.
അതെനിക്ക് അറിയത്തില്ല എങ്ങനെയൊ ഇട്ടു
ആണ. ഉണക്ക മാങ്ങയച്ചാറ് നല്ലതാ, അതകണക്കന്നെ ഉണക്ക ജാതിക്കയുണ്ടാല്ലോ
അയ്യോ എനിക്ക് ജാതിക്ക തിന്നുമ്പോ തല കറങ്ങും.
ആഹ് ആ.
അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ചേച്ചി.
ഈ ജാതിക്ക ഉണക്കി വെച്ചിട്ട് അച്ചാർ ഇടണം അത് നല്ലതാ. ഞങ്ങളത് കുറേച്ച കൊറേച്ച എടുത്ത് അച്ചാറിട്ട് വെക്കുന്നത്.
ഈ നമ്മുടെ ജാതിക്ക അകത്തു, ആ അകത്തെ കുരുവില്ലേ. കുരുവിന്റെ മേളിൽത്തെ ആ തൊലിയില്ലേ. അതാ നമ്മൾ ഈ എന്താ മസാല കൂട്ടിനകത്തൊക്കെ ഇടുവല്ലോ.
ആഹ്, അത് ഇപ്പൊ സാധാരണയായിട്ടൊന്നും കാ നമ്മൾ ഈ കടയിൽന്ന് മേടിക്കുന്നതിനകത്തൊന്നും കാണത്തില്ല പക്ഷെ അത് മസാലക്ക നമ്മൾ എന്തെലും കറി വെക്കുമ്പോ അതിനകത്തു ഇട്ട് കിഞ്ഞാൽ നല്ല മണമായിരിക്കും.
ആഹ ആ സാധനം ഉണ്ടല്ലോ ചേച്ചി അത് എനിക്ക് കറീടെ ഒക്കെ കൂടെ കിട്ടിയാൽ ഞാനൊരു ഇച്ചിരി അതിന്റെ എവിടേലും കടിച്ചാലും എനിക്ക് തല ഉറങ്ങും
ആണോ അത് പ്രത്യേകത തര അസുഖമാണല്ലോ
എനിക്കത് കഴിച്ചാ തല കറങ്ങും പിന്നെ അതുപോലെന്നെ കമ്പിളിനാരങ്ങ ഇല്ലേ
ആഹ
അത് കൊറച്ച് അധികം കഴിച്ച് കഴിഞ്ഞാ എനിക്ക് തല കറങ്ങും
അതെയോ? അങ് എവിടെേലും ഒന്ന് കൊണ്ട് കാണിക്കാഞ്ഞെന്താരുന്നെ, ഈ ചില ഫുഡിനകത്തൊക്കെ എന്തോ?
ആഹ! എനിക്കറിയിത്തില്ല, അതെന്തുവാന്ന്?
അന്നോ? ചില ഫുഡ് ആഹാരങ്ങളൊന്നും പിടിക്കത്തേന്റെ ആയിരിക്കും.
ആഹ് ഇരിക്കും. എന്താവാന്നാ?
ആ. അതാ
ഉം. ചേച്ചി ഇപ്പൊ എവിടെ എത്തി?
എടി മോനെ ഞാനിപ്പോ വിളിക്കാവേ എനിക്ക് ഞൻ ഇപ്പം വിളിക്കാം അങ്ങോട്ടെ ട്ടോ.
ഏ